ഹലോ നമസ്കാരം.
എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖമായി പോകുന്നു.
ഉമ്
എന്തൊക്കെയുണ്ട് നിങ്ങള വിശേഷം?
ഓഹ് സുഖായിട്ട് പോണു കൊഴപ്പൊന്നുല്ല
എന്താണ് ഫുഡൊക്കെ ആയോ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ആയോ
ഓഹ് അതപ്പോ രു നേര തന്നെ രാവിലെ തന്നെ വെക്കും
ഓഹ് ഒരുമിച്ച് വെക്കാറാണോ?
ആഹ് ഒരുമിച്ചു വെക്കും പിന്നെ മക്കക്കൊക്കെ സ്കൂൾ പോവാനും ഇതിനൊക്കെ ഉള്ളതുകൊണ്ട്
ആഹ് എന്താ പച്ച എങ്ങനെ
മക്കൾക്കൊക്കെ കൊണ്ടു പോവാള്ളത് കൊണ്ട് രാവിലെ തന്നെ വെക്കും
ആഹ് കുട്ടികള് സ്കൂളിലേക്ക് ഭക്ഷണം കൊണ്ടു പോവാറാണോ
ഓഹ് ആഹ് അങ്ങനെ.
ആഹ്.
ഇണ്ടാവില്ല സ്കൂള്ന്ന് ഇള്ളത് ഓരൊന്നും ആയിട്ടില്ല.
സ്കൂളിന്ന് ഭക്ഷണം ഉണ്ടാവാറില്ല.
ഇസ്കൂളില് ഇണ്ട്, അത് ആവിടൊ വൽക്കില്ല ഇവൽക്കില്ല.
ചെറിയ കുട്ടികൾക്ക് ഇണ്ടാവാറുണ്ടാവില്ലല്ലെ.
ആഹ് ഇല്ല ചെറിയ കുട്ടികൾക്കില്ല. എന്താ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നോ കുട്ടികൾക്ക്?
ആഹ് സാ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ബാഗ് ബുക്ക്.
ഒക്കെ വാങ്ങുന്നേ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുല്ലോ.
ആഹ.
അപ്പൊ ബാക്കിയൊക്കെ വാങ്ങി. കൊട ഒക്കെ വാങ്ങിരുന്നു.
ഉ. എത്ര കുട്ടികൾണ്ട് പോകുന്നോ.
ക്ക് ഒന്നേ ഉള്ളു.
ആഹ.
രണ്ട മൂന്നും കുട്ടികളൊക്കെ പോവാനുള്ള ആൾക്കൊരു ചെലവ് തന്നെയണല്ലോല്ലോ ഇപ്പൊ ഈ ടൈം
ഓ. ഓ അതെ. അതെ പെരുന്നാളും ഹ് സ്കൂള് തുറക്കലും ഒക്കെ ഒരുമിച്ചായിരുന്നു.
ആഹ.
അത് നല്ല ബുദ്ധിമുട്ടായി.
ഉം.
ഉ. പെരുന്നാക്ക് നമുക്കൊരു പുതിയ വസ്ത്രം ധരിക്കാന്ന് പറയുന്നത് ഒരു ഇത്.
അതൊരു വേറെ രസാണ് ക്ഷ സ്കൂൾ തുറക്കുന്ന ടൈമും കൂടി. ആവുംബോൾ കുട്ടികൾക്ക് ബാഗ് ബുക്ക് എന്ന് പറഞ്ഞ ചെലവുകളും.
ഉ. കുട്ടികൾക്കൊന്നും ഇണ്ടാവാഞ്ഞല്. വാങ്ങാഞ്ഞാലും പറ്റൂല? കുട്ടികൾക്ക് എല്ലാ കുട്ടികളരുത്തും ഉണ്ടാവല്ലോ. പുതിയത്. അപ്പൊ അവർക്ക് വാങ്ങാഞ്ഞാല് അവർക്കരു
ആ. മുമ്പൊക്കെ നമ്മള കാലത്തൊക്കെ നമ്മള്. ഒരു വർഷം വാങ്ങിയ ബാഗ്പിറ്റത്തെ കൊല്ല ചെല പ്രാവിശ്യംരണ്ട് കൊല്ല മൂന്ന് കൊല്ല ഉപയോഗിക്കാറുണ്ടായിരുന്നു. അന്നൊന്നും ബോഗിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലന്നു.
പക്ഷെ ഇപ് പ്പോഴത്തെ ബേഗൊക്കെ ഒരു വർഷം തന്നെ ഫുള്ള ആക്കാന് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും. കീറാണ്, ഉള്ള് ഒക്കെപിഞ്ഞ്പോരലാണ്.
ആഹ.
ഹ്.
പിന്നെ? കുട്ടികൾക്ക് പുതിയത് എടുക്കാഞ്ഞാലും ഒൽക്ക് പ്രശ്നാണ്. എല്ലാ കുട്ടികളും പുതിയത് കൊണ്ടിരന്ന് എനിക്ക് മാത്രം ഭയതാണ് എന്നുള്ള അഹ് വരും.
ആഹ. അവർക്ക്അതൊരു സങ്കടം ഐയ്ക്കാരം.
ആ. ഒൽക്കും പുതിയത് എല്ലാ കുട്ടികള അടുത്തും പുതിയത് കാണും. ഒൽക്കും പുതിയത് വാങ്ങണം എന്നുള്ള ഇതായിരിക്കും.
ആഹ് അന്നൊക്കെ എല്ലാം
എങ്ങനെ
അന്ന് എല്ലാവരു കയ്യിലും ഏ അങ്ങനെ എല്ലാവരും പുതിയ ബാക്കൊന്നും വാങ്ങാറില്ല എന്ന് പറയാ
ആഹ് എല്ലാ വർഷം ഒന്നും പുതിയത് വാങ്ങൂല
ആഹ്
ഒരു വർഷം വാങ്ങി അത് രണ്ട് മൂന്ന് വർഷം യൂസ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്ന്‌ വാങ്ങുള്ളൂ
ആഹ്
അങ്ങനത്തെ ഒരു കാലായിരുന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പ അതൊന്നും പറ്റില്ല മക്കൾക്കൊക്കെ പുതിയത് പുതിയത് ഇങ്ങനെ വാണം. മോഡല് മാറ്ണേനനുസരിച്ച് ഇങ്ങനെ പല പല മോ ഡലുകളിലല്ലേ ഇപ്പൊ വേഗും സാധനൊക്കെ ഇറങ്ങണത് അപ്പൊ ഓരോ മോഡലില് ഇങ്ങനെ വാണല്ലോ
ഉം ആഹ് അതാണ് മക്കൾക്കിപ്പൊ കാണുന്നതൊക്കെ അവരുടെ കണ്ണുക്ക് ഇപ്പോ പെട്ടപ്പോ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയത് കൊണ്ട് അവരെല്ലും അറിയാണല്ലോ ഇപ്പൊ
ഉം അവരത് തന്നെ ഞമ്മള അറിണെ ന്റെ മുന്നേ അവർക്കറിയാം
ആഹ്
ഉം അല്ലാ ബാഗിന്ന്
എങ്ങെന്താ തിരിയുന്നില്ലല്ലോ പറയുന്നത്
നമ്മുടെ കാലത്ത് നമ്മളുടെ കാലത്തൊക്കെ നമ്മളെ കാലത്തൊക്കെ ടി വി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാ
ആഹ് അതന്നെ ടി വി ആണ്. അപ്പൊ അ യ്ലത് കാണല് ഇപ്പൊ ഇത് മൊബൈൽ ആയത് കൊണ്ട് ഫുൾ ള്ള് കാണാണല്ലോ മക്കളിങ്ങനെ ഓരോന്ന് ഓരോന്ന് അയ്ലിങ്ങനെ റീൽസും കണ്ട്
ഇപ്പൊക്കെ നമ്മള് വിരൽത്തുമ്പിലല്ലേ
തിരിയുന്നില്ലല്ലോ പറഞ്ഞിട്ട് റയ്ഞ്ച് പ്രശ്
ഹലോ കേക്കുന്നില്ല
അത് തിരിയ്ണില്ല പറഞ്ഞത്. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോണ് ണ്ട്ല്ലേ
കേൾക്കുന്നില്ലേ ഇപ്പോഴും കേൾക്കുന്നില്ല
ആഹ് ഇപ്പം മനസിലാവുന്നുണ്ട് ആഹ് ആഹ്
ആഹ് അത് ചെറുതായിട്ട് നെറ്റ് വർക്ക് ഇഷ്യൂ ചെറുതായിട്ട് നെറ്റ് വർക്ക് ഇഷ്യൂ ആണ്
ആഹ്
പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു
ഓ ഓക്കെ എന്നിട്ട് നിങ്ങളെ മക്കൾക്ക് ബാഗൊക്കെ വാങ്ങിയോ സ്കൂളിലേക്കാവശ്യമായ സാധനങ്ങളൊ ക്കെ
ആഹ് ഞങ്ങള് ബാഗ് വാങ്ങിയില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ബേഗെന്നെ ഇണ്ട് ആ അപ്പൊ ഇനിയൊരു വർഷം കൂടി പോയിട്ട് ഇനിയിപ്പോ എൽ കെ ജിം യു കെ ജിം കഴിഞ്ഞാ പിന്നെ ഒന്നാം ക്ലാസ്ക്കായില്ലേ
ഓ അപ്പൊ പുതിയ ഒരു വർഷം തുടങ്ങുമ്പം വാങ്ങാന്ന് കരുതിയിട്ടുണ്ടാവും ല്ലേ
ആഹ് പിന്നെ ഒന്നും ആയിട്ടില്ല കഴിഞ്ഞവർഷം വാങ്ങിയ ബാഗൊന്നും ഒന്നും ആയിട്ടില്ല അപ്പൊ അതൊരു വർഷം കൂടിയെന്നെ കൊണ്ടയ്ക്കോട്ടെ വിചാരിച്ച്
ആഹ്
ബാക്കിയുള്ള സാധനങ്ങളൊക്കെങ്ങനെ വാങ്ങി പിന്നെ ഇപ്പയിന്റെടേലൊര് പെരുന്നാൾ വന്നതോണ്ടൊക്കെ പാടെ ഒരു ബുദ്ധിമുട്ടില്
ആഹ് അതാണ് ഞാനും പറഞ്ഞത് ഉം രണ്ടും ഒരുമിച്ചായതോണ്ടേ
ഉം അതെല്ലാർക്കൊരു ബുദ്ധിമുട്ടാണ്
ആ രണ്ട്മൂന്ന്പേർക്ക് ഡ്രസ്സെടുക്കലും കുട്ടികൾക്ക് സ്കൂളിലുള്ള വ സാധനം വാങ്ങലും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോ ഡ്രസ്സിനൊക്കാണെ നല്ല വെലയാണല്ലോ
ഉം ആ അതന്നെ
മുമ്പൊക്കെ ആയിരം രൂപക്ക് രണ്ടാൾ രണ്ട് കുട്ടികൾക്കെങ്കിലും എടുക്കായിരുന്നു പക്ഷെ ഇപ്പൊക്കെ ഇപ്പൊ കുട്ടികൾക്കും മോഡലു മതിയാവില്ല
ഉം ആയിരണ്ടായ ഒരു കുട്ടിക്കെന്നെ എടു ക്കാൻകഴിയു
ഒരു കുട്ടിക്കന്നെ തെകയില്ല ചെല സമയത്ത് കുട്ടികൾക്ക്പ്പ ചെറിയ കുട്ടികളാകുമ്പോ
ഉം
ചെറിയ കുട്ടികൾക്ക് കൊറച്ചേകദേശം ഒരു എട്ടൊമ്പത് പത്ത് വയസ് സായ കുട്ടികളൊക്കാകുമ്പോ അവർക്ക് അവരെ ഡ്രസ്സിനൊക്കെപ്പൊ നല്ല വെലയാണ്
ആഹ് പിന്നെ പെൺകുട്ടികളേനും ആൺകുട്ടികളേനൊക്കെ വെലെന്നെയാണ് പിന്നെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ്മാത്രം പോരല്ലോ
ആ ഫാൻസി ഐറ്റംസും വേണം
ഉം അതിനൊക്കെയാണ് നല്ല റേറ്റ് ഫാൻസി
ഉം നിങ്ങൾക്ക് പെൺകുട്ടികളും പെൺകുട്ടികളാണോ ഒക്കെ
അല്ല പെൺകുട്ടിയുണ്ട് ആൺകുട്ടികളുണ്ട്
ഉം
ടുക്കും വാങ്ങണ്ടേ ഓല്ക്ക് ഫാൻസി വേണ്ടാന്നുള്ളൂ നല്ലപോലെ പാന്റും കുപ്പായും വാങ്ങാൻതന്നെ നല്ല റേറ്റാണല്ലോ
ആഹ് ആ നമ്മള് പെൺകുട്ടികളുടെ ഡ്രസ്സിനെക്കാട്ടിലും റേറ്റാണ് ആൺകുട്ടികളുടെ ഡ്രസ്സിന്
ആഹ് ഡ്രസ്സ്‌ങ്ങള് റെഡിമെയ്ഡെടുക്കാറാ അടി തയ്പ്പിക്കലോ
അല്ല ഞാന് റെഡിമെയ്ഡ് എടുക്കാറാണ് കാരണം തയ്പ്പിക്കുന്നത് അതിന് പിന്നെയും വിലൊക്കെ കൂടുതലായിട്ട് വരും
നിങ്ങള് തയ്ക്കൂലായിരിക്കും ല്ലേ
ഇല്ലല്ല ഞാൻ തയ്ക്കാറില്ല
ആഹ്
പിന്നെ അത് നമുക്ക് സമയവും ബുദ്ധിമുട്ടാണ് എനിക്ക് ചെറിയ മക്കളൊക്കുള്ളതാവുമ്പോം നമക്ക് തയ്ക്കാനിരിക്കണെങ്കില് പെട്ടന്ന് കയ്യില്ലല്ലോ കൊറേ നേരം എടുക്കണ്ടി വരും അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഉം
ഞമ്മക്ക് തയ്ക്കല് അറിയണം ഇന്നാല് കൊറെയൊക്കെ ലാഭം ഇണ്ടാവും
ആ നമ്മക്ക് തൈക്കല് അറിഞ്ഞാല് ലാഭാണ് മറ്റത്പ്പോ അടിക്കൂലി ഒരു ഡ്രസ്സ് അടിക്കണെങ്കി തന്നെ അഞ്ഞൂറ് അറുന്നൂറ് ഏഴു നൂർ രൂപയൊക്കെ വരും
ആ
അതിപ്പഴത്തെ ഓരോരോ മോഡല്‌ല് അടിക്കുമ്പോ റേറ്റ് കൂടും
ആ
നിങ്ങൾ തയ്ക്കാറുണ്ടോ
ഇല്ല ഞാൻ ചെറുതായിട്ടൊക്കെ നമ്മള് നമ്മളെ സാധാരണ ഇടാള്ളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തയ് ചോക്കും അല്ലാതെ തൈക്കൽ ഇല്ല പഠിക്കണം തൈക്കലൊന്ന് പഠിക്കണം
ഉം ഉം
അതെ മക്കൾക്കും അടിക്കാനും അമ്മക്കടിക്കാന അങ്ങനെ ആകുമ്പോ നമ്മുക്ക് ശീലട്ക്കും ശീല പ്പ്ത്തിങ്ങനെ അഴക്കുമ്പോ അതിലരു കുറവുണ്ടാവും മറ്റത് നല്ല റേറ്റ് കൊടുക്കേണ്ടിരല്ലോ സ്വന്തായിട്ട് തയ്ക്കലറിയണം അപളയില ഒരു ലാഭ ഇണ്ടാവൂള്ളൂ
ആ അതെ അതെ